ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലല്ലോ?
ആഹ് ഇണ്ട്ണ്ട് അവ് ആഹ് ഇണ്ട്ണ്ട് അവിടെ കേക്ക്ണ്ടാ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ആർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല.
അതന്നെ ആർക്കും കിട്ടണില്ല ഞാനങ്ങോട്ട് കൊറേ അടിച്ചിണ്ട് പഷെ പക്ഷെ അതേ പോലെ ഇങ്ങട്ടും അടിച്ചിട്ടുണ്ട് മഴേൻ്റെ ഇതാണ്ന്നാ തോണ്ലേ
എന്താന്ന് ആർക്കറിയാം ഒന്നും അറിയത്തില്ല എനിക്ക് ഇന്നലെ മുതലേ മൊത്ത് കോളും പോവാ പോയതാ ഒരൊറ്റൊന്ന് ഉം മഴേന്റെ പ്രശ്നാണോ അറിയത്തില്ല
ആഹ് ആഹ്
പിന്നെന്താ വിശേഷം?
സൗണ്ടില്ലല്ലോ സൗണ്ട് ഇല്ലല്ലോ ഒന്നൊറക്കെ പറയോ
സ്നതിക്കൊരു കോള് വെര്ണ് ണ്ട് ഏഹ്. അഹ് കട്ടാക്കെണ്ടട്ടോ?
ആഹ് ഇല്ല ഞാ കട്ടാക്കുന്നില്ല.
പ്പ കേക്ക്ണ്ടോ? ആഹ് പ്പൊ വിണ്ടും വെര്ന്ന്ണ്ട്. ഹി ഹി ഹി....
ഓള് വന്നോട്ടെ കട്ടാ കണ്ട. കേൾക്ക്ന്ന്ണ്ട് എന്തായാലും.
അതെ ഏഹ് അശുമ്പോ ഏഹ് അതെന്നെ പറിണ്തേ എല്ലാരും ഇങ്ങട്ട് അടിച്ച്ണ് ണ്ട് പക്ഷെ അങ്ങോട്ട് അടിച്ചാല് ആരും ട്ക്കുന്നില്ല. ഏഹ് എല്ലാര കോള് നമ്മള് സ്വീക ച്ച അങ്ങട്ടട്ച്ചാല് ആഹ് സ്വീകരണം ഇല്ലേനും
അതെ സത്യാണിത്.
അതന്നെയാണെ ആര്ക്കും അടിച്ചിട്ട് ഓലും അങ്ങട്ട് വർത്താനം പറയണിലല്ലോ?
ഇല്ല എല്ലാരും അങ്ങൻ തന്നെ ഞാനും ഇന്നലെ ആരും അങ്ങനെ ചെയ്യൂ
ഇന്നലെ ഞാ ഫുള്ള് ഇങ്ങട്ടട്ച്ചേ കോള്ട്ത്തു അല്ലാതെ അങ്ങട്ട് അട്ച്ച കോള് ട്ക്ക്ണേനല്ല ഇന്നലെ ഫുൾ അങ്ങട്ട ച്ച കോള് അട്ച്ച കോളാണ് ഞ ട്ത്തത്.
ആഹ്
ഉം ഉം
എല്ലാര്തു അങ്ങൻ തന്നെ ആരും എട്ക്ക്ന്നില്ലെന്നേ ഏഹ്
ഉം ഉം ഉം ആടെ മഴേണ്ടൊ?
മഴേ ഇല്ല ഇല്ല. മഴ മഴ തന്നെയാണ് എപ്പോഴും ഇപ്പല്ല എന്തായാലും.
ആഹ് ആഹ് ആഹ്
ഇപ്പം ഇപ്പം മഴല്ല. ആഹ് ഇവടപ്പം ഇന്ന് കൊ ഇന്ന് കൊറവുണ്ട് കഴിച്ചില്ല.
ഏഹ് ത് വരെ ന്ന് ഇത്ര എത്രങ്ങാനും നേരായി?
കഴിച്ചില്ല കഴിച്ചില്ല ഞാന് കൊർച്ച് പണികള്ണ്ട്. ഞാൻ അലക്കുവായിരുന്നു ന്ന് മഴ പകലൊക്ക രാവിലെ അലക്കാൻ പറ്റിയില്ല.
ആഹ് ആഹ് ആഹ്
അപ്പ ഞാനിപ്പ അലക്കുവ.
ആഹ്
കൊറേ വെയ്ലില്ലാത്ത കാരണം രണ്ട്, മൂന്ന് ദിവസം മഴ തന്നെ ആയിരുന്നു.
ആഹ് മിഷീൻല?
അല്ല ല്ല ല്ല ല്ല മിഷീൻലല്ല.
മ്പ അപ്പ മഴ കൊള്ളൂലേ?
ഏഹ് ഇപ്പ ഇപ്പൊ പെയ്യുന്നില്ല.
ആഹ് ആഹ് ആഹ്
അപ്പ ഞാ വേഗം വന്ന്ട്ടേ
ആഹ് ആഹ് ആഹ്
വേഗം തൊടങ്ങിയതാ പെയ്യാത്തപ്പഴേ. ഉസ്കൂള് പോയി ഉസ്കൂള് പോയി.
ഏഹ് എത്ര മക്കള്ണ്ട്?
ഒന്നേള്ളൂ
ഏഹ് ഒന്നള്ളൂ?
ഒള്ളൂ ഒള്ളൂ
ഏഹ് ഏഹ് എത്രാം ക്ലാസ്സില?
രണ്ട്ലാ രണ്ട്ല്
ആഹ് ആഹ് എന്താ?
അവിടെയോ ആഹ് വിളിക്കുമ്പോ എടുക്കണേ ട്ടോ
ആഹ് ആയിക്കോട്ടെ
ആഹ് ആഹ് ഞാ ഇല്ല ഒന്നിനും പോകുന്നില്ല
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആട്ന്ന് ഒച്ച ഒണ്ടാക്കുന്നുണ്ടല്ലോ
ആഹ് ഓലാടെ വർത്താനം പറയ
ആഹ്
ഇൻ ആഹ് ചെറിയ പിള്ളേര്ണ്ടേ. ഒന്ന് ഒന്നരവ തായൊരു കുഞ്ഞ്ണ്ട് നാല് വയസായത്ണ്ട്. ഉം ഉം പിന്നെ ഒന്നാക്ലാസ്സില് പഠിക്ക്ണ കുട്ടീണ്ട്.
ആഹ് ആഹ്. ആഹ് അതെ.
ആഹ്. പിന്നെ വേറെന്തെ ക്കെ ശേഷം, എന്താ? ഏഹ്
ഇന്നെന്താ സ്പെഷ്യല്?
സ്പെഷ്യലെന്താ മീനാണ്?
ഉം.
എല്ലാർക്കും അതന്നെ ഇന്ന്.
ആഹ് ആഹ് ആഹ്, ഇന്നവടീം മീനാ?
ആഹ്.
അ അ ആഹ്
ന്നതാ
എ
ഉം ഉം
എ എഹ്
പലേ പലേ ഒച്ചേ ഉണ്ടാക്കുന്ന്ണ്ട്.
അതെ അവള് വീണു. ഉം ആഹ് ആഹ്.
അതെങ്ങനെ?
അതെ ഞാൻ വാതില് തൊറന്നിട്ടിനു അതെ പൂച്ച അകത്തേക്ക് കേറും കര്തീട്ട് ഓളെ കണ്ടില്ല. അയ്ലങ്ങ്ട്
ആഹ് അതാ
ഇല്ലലല്ല.
ഒന്നും പറ്റില്ലല്ലോ?
ഇല്ല ല്ലല്ല. ആഹ് ആഹ്. പിന്നെ
ഉം.
എ
എന്താ ഒറങ്ങിയില്ല? ഒറങ്ങീട്ടില്ല?
കൊച്ചൊറങ്ങീട്ടില്ലേയ്ക്ക
ഇല്ലല്ലല്ല. ഓ പ്പോ നീച്ചതാണ്. എഹ് ആഹ് ആഹ് അയ്നതന്നെ ന് അ
ഒറക്കം കഴിഞ്ഞ് എണീച്ചുല്ലെ? ഏ
ആ ആഹ്.
റെയിഞ്ച് പോവാ എടക്ക്
വേറെന്തൊക്കെ ശേഷങ്ങള്?
വേറെന്താ വിശേഷങ്ങള്? നല്ല വിശേ
ഏഹ് അങ്ങനങ്ങനെ പോണൂല്ലേ? എന്താ? ഹസ്ബൻഡിന് പാ ജോലി?
പോട്ടറാ
ആഹ് ആഹ് ആഹ്.
ദ് ചൊമട്ട് തൊഴിലാളി
ഏഹ് എങ്ങനെ?
ചൊമട്ടൊഴിലാളിയേയ് ചുമ
ആഹ് ആഹ് ആഹ് എങ്ങനെ എന്ത്?
ചൊമട്ട് തൊഴിലാളി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അവടെന്താ? അവടെന്താ?
ആ ട്ട് ഉം
ഉം
ഉം
എല്ലാവരും പോയിട്ട്ണ്ടാവുല്ലേ?
പി ആഹ് ആഹ് എന്തേ?
ഒറ്റ വീടാണോയ്ക്ക്
അല്ലേ തറവാടാണ്
ആഹ് ണ്
ക്കെ വീടാക്കാരല്ലേ?
ആണ്
ആഹ് അമ്മേ?
ഏഹ്? ഇല്ല. ഇല്ല. ഇല്ല.
ആഹ് ആഹ് ആഹ് അച്ഛനോ?
അച്ഛനുല്ലാ
ഏഹ് രണ്ടു പേരൂല്ല. അയ്യോ
എനിക്ക്യുണ്ടേ
ആഹ് ആഹ് ആഹ് ഉം
എഹ്
ഹസ്ബൻഡ്ന് ആരൊക്കെണ്ടപ്പോ?
അതാ പുള്ളിക്കാല്ലാത്തെ.
ആ പുള്ളിക്ക് പുള്ളിക്കാരൊക്കെണ്ട്?
ഉം ചേട്ടന്മാരും പിന്നെ പെങ്ങൻമാരൊക്കെണ്ട്.
ആഹ് ആഹ് ആഹ്
അച്ഛനും അമ്മീം ഇല്ല. ഏഹ്
ആഹ് ആഹ് ആഹ് ആഹ് അവര് വെരല്ല്യേ? അപ്പോന്ന് ങ്ങളെ വീട്ട്
അതൊക്കണ്ട്
ആഹ് വെരവും പൊക്കോക്കേണ്ട്. ഓഹ് ആഹ് അത്ണ്ടാവല്ലോ
ആഹ് ആഹ് ആഹ്
സാധാരണല്ലേ?
ആഹ് ആഹ്..
എല്ലാർക്കുവരണ്ടതല്ലേ..
അതന്നെ
വര്ലോക്കണ്ടെല്ലാരും എപ്പോഴൊന്നുണ്ടാവുലാ.. എപ്പോഴൊന്നുംണ്ടാവുലാ എല്ലരും ഓരോരോ തെരക്കിലല്ലേ. ഏഹ്
തറവാടക്കരലേ. ആഹ് ആഹ് ആഹ്. അപ്പൊവരെല്ല്ണ്ടാവും..
പിന്നെ എല്ലാവരും എല്ലാവരും പണിക്ക് പോവല്ലേ
അതേല്ലേ?
ആര്ക്കുങ്ങട്ട് വരാൻ കയ്യുല്ലല്ലോ അപ്പൊ
ആഹ് ആഹ് ആഹ് ഏട്ടമാരെ
അതുകൊണ്ട് ഏഹ്
ഏട്ടന്മാരൊക്കെ
അവരൊക്കെമാരും പണിയിലാ
ആഹ് ആഹ് ആഹ് കല്യാണം കഴിച്ചിട്ടില്ല
ഓൽ എല്ലാരും അങ്ങട്ടും ഇങ്ങട്ടൊക്കെ പോവും
ഏഹ്
വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടക്കെല്ലരും പോവും
ആഹ് ആഹ് കല്യാണം കഴിച്ചിട്ടില്ല കല്ല്യാണം കഴിച്ചിട്ടില്ല ആഹ് ണ്ടയ്
ഏഹ്
കല്യാണം കഴിച്ചിട്ടില്ല
ആരെ
ഏട്ടമാരുന്നും
ഓഹ്
ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ്
അയിനാത്രൊന്നുലാ ന്നാലും വൈന്നേരവും
ആഹ് ആഹ് ആഹ് ഉം ഉം
കഴിഞ്ഞ അങ്ങട്ട് പോണം ഏഹ്
പിന്നെ വേറെന്തൊക്കെ എന്താങ്ങക്ക് സ്പെഷ്യല്
ന്തർഞ്
സ്പെഷ്യലെന്താ യ്ച്ച
അലോ
ആഹ് സ്പെഷ്യലെന്താ ആഹ് ഹലോ സ്പെഷലെന്താ ചോയിച്ചാ
ആഹ് സ്പെഷ്യല് ഇന്ന് കാര്യായിട്ടൊന്നുല്ല
ആഹ്
ന്ന് മീനും മീന്റെ കറിയും മീൻ വർത്തതും ഇന്നത്തെ സ്പെഷ്യലതാ
പി
ഏഹ്
വാർത്തതും
ആഹ് ആഹ്
ഉം ഉം എന്ത് മീൻ കിട്ടിയതാ അതെല്ലേ എന്ത് മീനാ എന്ത് മീനാ ചോയ്ച്ച
മീനോ ഒരു കഷ്ണമീനാണ് എന്താണ് അതിന്റെ പേര് എനിക്കറിയത്തില്ല
ആഹ്
ഇപ്പയിൻ സീസണ് അയിന് മത്തിയാണല്ലോല്ലേ മത്തി മത്തി സീസനാണ് വേറെയ
ഊം ആഹ് ഓ ഇപ്പത്തെ മീൻ മീന് നൊക്കെ നല്ല രുചിയൊണ്ട്
അതന്നെ ഉണ്ട്ണ്ട്ണ്ട്
ഉം ഊം
വെല വെല നല്ലണോണ്ട് അ
ആഹ് വെലയൊണ്ടാവും
ആഹ്
വെലക്ക് കൊറവൊന്നും ഉണ്ടാവത്തില്ല
ക്കള് എപ്പ അടിച്ചാല് ഞാൻ എടുക്കൺണ്ട്ട്ടോ
ആഹ് ആയിക്കോട്ടെ ഞാനൊരു മെസ്സേജ് അയക്കുമ്പോ നോക്കിയാ മതി എന്നാ ശരി
ആഹ് ആഹ് വെക്കാനായോ ടൈം ആയോ ഏഹ് ഹലോ ഹലോ ടൈമായോ ടാ ഹലോ